ഹലോ
ആഹ് കേക്കല്ല്യേ
ആഹ് കേക്കണ്ട്
ആഹ് പണലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയോ
ഓഹ് ഇനി മക്കള് വരാനായി ഇനി അപ്പ ഇനി ഓൽക്ക് ചായക്കെന്തോക്കെ ഉണ്ടാക്കണം
ആഹ് അമ്മക്ക് പ്രിയൊന്നും ഇല്ല്യല്ലേ
നമ്മക്ക് എന്ത് ഫ്രീ
നേരം വെളുത്തിടെ ഉറങ്ങണ ടൈ ടൈമള്ള ഒഴിവ് ഇണ്ടാവും
അതെ അതെ ഇപ്പൊ ഓല് വരാനായില്ലേ ഇനിപ്പോ വന്നാ കേറുമ്പോഴേക്ക് ചായ റഞ്ഞിട്ടാ വരിക
ആഹ് അതന്നെ ഓല് വന്നാ ചായ അറിയന്റെ കാണുങ്ങൾ വന്നിണ്ടെങ്കി ഓക്കുള്ളത ആക്കാനായി
ആഹ് ഇവിടക്ക അങ്ങെത്തന്നെ നേരത്തെ ഏഴുമണി ഏഴാകുമ്പോത്തേക്ക് ഫുഡഴിയ്ക്കണം
ആഹ്
അപ്പോക്ക് ആവണല്ലാം തെർക്കൽ ഒമ്പത് അരക്കെ ആവും ഫുഡ് നേര ത്തെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഉസ്താറും
ആഹ് സായത്തിന് ആളുണ്ടോ
ഇല്ല ഞാന് ഉള്ളും പിന്നെ മക്കളും പിന്നെ ഓലെ പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മ ഇപ്പൊ അവിടെ ഇല്ല ഇപ്പൊ ജേഷടത്തിന്റെ വീട്ടിലാണ്
അ ആഹ് ഹസ്ബന്ഡന്റെ ഉമ്മ ആക്കൂലേ
ആഹ്
ആഹ് ഓലിന്നെ നമ്മള് ഇട്പ്പിച്ചലല്ലോ പണിയാളൊന്നും ലോട്
ആ വയസ്സായീണ് ഓലോണ്ടൊന്നും ആവൂല
ആഹ് അതന്നെ
ഉം
ഇവിടൊക്കെ അങ്ങനെ ന്നെ എല്ലാം വേണ എടുക്ക ടെ വേ ഹസ്ബൻഡ് കൂടി തരുവോ
ആഹ് കൊറേ ഒക്കെ ഒഴിവുണ്ടെങ്കി കൂടിത്തരും ആ മടിയൊന്നുല്ല
ഇവിട്ത്തെന് മുന്ന് വെച്ച പാത്രം എടുത്തെടുക്കാ ഒരാള് വേണം
ഏഹ് അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല ഇനിപ്പൊ രാത്രി ഒക്കെ തേമാതിരി പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചഴിഞ്ഞാല് പാത്രം വേണെങ്കില് ന്നോട് പറയുംന്നാ ഇജ്ജ് വേറെ ന്തെങ്കിലും ചെയ്തോ ഞാൻ പാത്രം കഴകി തരാന്നൊക്കെ പറയും
ആഹ് അങ്ങനെണ്ട എല്ലാരും കൂടി കണ്ടറിഞ്ഞ് എടുക്കാണെങ്കിൽ സീ സുഖാവായിട്ട് ഇരിക്കുന്നു ഇത് ഞമ്മള് ഒറ്റയക്ക് ആവുമ്പോ നമുക്കൊരു ഇങ്ങനെ ഒരു- എടങ്ങേറാ പരക്കം പായുവാ കുട്ടികള് രാവിലത്തെ കാര്യാണ്
ആഹ് രാവിലെ- ൻഡ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആറ് മണി ആവുമ്പോ പോകും ആറ് മണി ആറേ പത്തൊക്കെ ആവുമ്പോ പോകണം ഇക്കാക്ക് അപ്പഴേക്ക് അഞ്ചു മണിക്ക് എണിച്ചാല്- പിന്നെ ച ഏ നിസ്കാരൊക്കെ കഴിഞ് ചായീം കൂടീം ഒക്കെ മു- മൂപ്പർക്കുള്ളയാക്കി മൂപ്പര് പോയാല് അടുത്തത് ചെറുത് എണീക്കും അത് കഴിഞ്ഞിട്ട് ഏഴരക്ക് പോണം രണ്ടാമത്തെ മോന് അപ്പഴേക്ക് ഓന് ഓന്റെ കുളിയും പിന്നെ മാറ്റലും- പിന്നെ ഓന് ചായ വേണം പിന്നെ പത്ത് രാവിലെ മദ്രസണ്ടാവും പത്തണിക്ക് കുടിക്കാനുള്ള ചായ- കൊണ്ടോവാനുള്ളത് ഇണ്ടാക്കണം
ആഹ്
പിന്നെ പിന്നെ അവിടുന്ന് അങ്ങട്ട് നേരിട്ട് സ്കൂളിലേക്ക് പോവാ ചെയ്യാ അപ്പൊ സ്കൂളിലേക്കുള്ള ബുക്ക്- ആഹ് സ്കൂളിലേക്കുള്ള ബുക്ക് ഒക്കെ റെഡിയാക്കി കൊടുക്കണം അങ്ങനെ ഏഴരാവുമ്പോ ഓൻ പോവും ഓൻ പോയി കഴിഞ്ഞ് അപ്പൊ രാവിലെ ആറ- റേ കാലിനു വല്യ മോന് പോണം മദ്രസക്ക് അയിന്റെ എടേൽ ഓന്- ചായ കൊടുക്കണം അത് കഴിഞ്ഞ് ഓൻ വന്ന് എട്ടേക്കാലിന് ഓന് സ്കൂൾക്ക് പോണം അപ്പോഴേക്കും ഓനുള്ള വെള്ളം- ക്കും പിന്നെ ഡ്രസൊക്കെ പിന്നോടുത്തോളും പിന്നെ ഓന്റെ ഒറ്റക്ക് ഓനെ പറഞ്ഞയക്കണം പിന്നെ പത്ത് മണിക്കാ ചെറുത് പോവാ അപ്പേക്ക് ഓക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഓളെ കുളീം ഓളെ ഒരുക്കലും അതൊക്കെ വേറെ ആവണം
ഞാൻ പറയും ശമ്പളല്ലാത്ത ഒരു പണീണ്ടെങ്കി ഞമ്മക്കേ ഉണ്ടാവുള്ളൂ
ആഹ് ഒറപ്പല്ലേ
ഹേ ഞാൻ നോട് പറയും ഇവിടത്തെ പണിക്കൊന്നും ശമ്പളയില്ല ഇക്ക് എന്തെങ്കിലും ഒരു പണി വേണെന്ന് പറയും ഏതായാലു ഇപ്പൊ നമ്മളിതെടുക്കുവാ അയിന്റെ കൂട്ടത്തില് എന്തേലും ജോലി- ക്കായാലേയ് വീട്ടിന്ന് ഇരുന്ന് ചെയ്യാന്
ആഹ് ഞാനിങ്ങനെ പറയും ഇപ്പം ചെറുതും പോണോണ്ടേയ് ഞാൻ പറയും- ഒരു പത്തര തൊട്ട് ഒരു മൂന്ന് മണിവരെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ജോലിയൊക്കെ ഒണ്ടെങ്കിൽ പോവെയ്നു അങ്ങനെ പറയും അപ്പൊ എന്നോട് പറയും ആഹ് ജ്ജ് അങ്ങനെ പോയിട്ടുണ്ടെങ്കി ഇവിടെയുള്ള ജോലി ഏതായാലും ജ്ജ് എടുക്കണം പിന്നെ ആ- പോണ ജോലിയും കൂടി ഇട്ക്കണ്ടേ അതിലിപ്പോ എന്താ ലാഭയുള്ളത് എന്ന് ഉം ശരിയാണ് ഏ ഈ പോണെ ആളുകൾക്കുള്ള താണല്ലോ വീട്ടത്തെ എന്തായാലും നമ്മള് തന്നെ എട്ക്കണം
നമ്മള് പെണ്ണുങ്ങള് പണിക്കു പോയലുള്ള പ്രശ്നതാണ് ആഹ്
ഉം
ഞമ്മളെ പണി ഞമ്മള് എടുക്കണം പുറത്തും അമ്മള് ട്
ആഹ് അതാണ് അയിലേറെ നല്ലെ ഏതെങ്കിലും ഒന്ന് എടുത്ത് അവിടെ അടങ്ങി നിക്കുവാ
ആഹ് ആണ്ങ്ങള് അങ്ങനെയല്ല ഓല് പോയി വന്നാ ഓലെ താങ്ങാൻ ഞമ്മള്ണ്ട്
ആഹ് അതാണേ ഓലെ കണ - ആക്കിയ ജോലി കയിഞ്ഞ് ഓല് വന്നാ പിന്നെ ഒൽക്കൊന്നും ചെയ്യണ്ടല്ലോ പിന്നെ ബാക്കിയൊക്കെ നമ്മള് വീട്ടിലോളവര് ചെയ്യുവല്ലോ
എന്നാലും എന്തെങ്കിലും ഒക്കെ ഒര്ത് വാണല്ലേ
വാണം ശരിക്ക് ഇന്നത്തെ കാലത്തൊക്കെ രണ്ടാളുകൾക്കും ജോലിയിണ്ടായാലും എവിടെയും എത്താത്ത കാലവാ പിന്നെ എന്താ നമുക്ക് ഷ് ഇഷ്ട്ടപ്പെട്ട എന്തെങ്കിലൊക്കൊന്ന് വാങ്ങണയെന്നോ എന്തെങ്കിലൊന്ന് വാണന്ന് വെച്ചാ ഇതൊക്കെയി വരോട് ചോയ്ച്ചിട്ട് വാണ്ടെ സ്വന്തംമായിട്ടൊരു വരുമാനം ഇന്നത്തെ കാല ആഹ് അന്നത്തെ കാൽത്ത് ഏതൊരു പെണ്ണിന്റെ ആവശ്യാണ്
ഞമ്മള് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച നട്ക്കല്ലേ ഒരു മുന്നി കയ്യി നീട്ടാ മട്ച്ചിട്ട് എങ്ങനെ ചോയ്ക്കുന്നുള്ള ഒര് ചിന്തേല്
ആഹ് അതന്നെ അപ്പൊ ഇപ്പട്തൊരീസം ഞാന് ക്കി ങ്ങനെ സംസാരിച്ചപ്പൊ ങ്ങനെ പർഞ് അപൊ എന്നോടർഞ്ഞി ഇപ്പൊ കിട്ടണോ തേകിണില്ലലേ ച്ചി നോട് തെകിണ്ല്ലാന്നല്ല ഉദ്ദേശ്ച്ചത് പഷെ നമ്മക്ക് പിന്നെ സാഹചര്യം കൊണ്ട് പൈസ കൊറവോണ്ട നമ്മൾ ഇഷ്ട മാറ്റി വെക്കണ ഇശ് ട്ടങ്ങള് കുറേണ്ടാവുല്ലോ
ഏഹ് അല്ല ഞമ്മപ്പോ ഒന്ന് ഓൽക്ക് എന്തെങ്കി ഒന്ന് വാങ്യോട്ക്കന്ന നമ്മക്കൊര് പൂ ആഗ്രഹണ്ടാവാ അപ്പൊ ഞമ്മക്ക് ഓലോടെന്നെ ചോയ്ക്കണ്ടേ തരോന്ന്ള്ളത് ഞ അയ്നോട് പറ്യേ ഇങ്ങക്ക് ഇപ്പ ന്തേ സാനം വാങ്ങി തരാ എൻകൊര് പൂതി ഇണ്ണ്ടെങ്കില് അയ്നു മാണം ഞാ ഇങ്ങളോട്ട് വാങ്ങ അയ്ന് അമ്മക്കൊര് ത് മൻസ്ക്കൊര് സന്തോഷണ്ടാവുലല്ലോ
ഉം പര്യാണ്ടോ
ര്യ എല്ലാർക്കും എന്തെങ്കി ജോലി വാണം ത് പെൺ ഒന്നുല്ലാ ത് നമ്മളീ പെരേലെ പണിട്ട്ത് അമ്മക്ക് ചട്പ്പാണ് ഒന്നും കിട്ടാനും ല്യ
ആഹ് അഹ്പ്പൊ ന്നലെ ന്റെ ഫ്രണ്ട് ൾച്ചാപ്പൊ പർഞ്ഞ മാതിര്യ ഞമ്മള്ങ്ങെ പെരേതെ പണിട്ത്ത് ചോറും ചാറും വെ ച്ച് ജീവിച്ച മര്ച്ചാട് പോ ഉം
ഏഹ് അതന്നെ
ഞമ്മള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ അടെ വാക്യേകാരം
ഉം എല്ല പ്പ അങ്ങ ഇപ്പൊര് വിധം പെണ്ണ്ങ്ങളൊക്കെ എർങ്ങലൊട്ങ്ങിട്ടോ കൊർചെ ഒള്ളൂ പ ഇങ്ങനെ പോവാതിം ചെയ്യാതിം നിക്ക്‌ണോല്
ആഹ് അതന്നെ
ഒരു പ്ലസ് ടു ഇങ്ങ എത്രരെ പട്ച്ണ്?
ഞാൻ പ്ലസ് ടുന്നും പോയില്ല ഞാൻ പത്താംക്ലാസ്സ്‌ പാസ്സായിട്ടുള്ളു പിന്നെ ഞാനീ
ഞാനും അങ്ങൻ തന്നെ പിന്നെ
കെ ജി ടി കോഴ്സ് കൻ ഗവൺമ്മന്റ്ന്റെ ടൈലറിങ്ങ് കോഴ്സ്ണ്ടായീനി അതാ ഞാൻ പട്ചീന്യത് പിന്ന അത് ഫാഷ കെ ഇതോക്കെ ഇണ്ടായിനി ഷേ അവ തുടർന്ന് ചെയ്യാ പിന്നെ കിട്ടൂല അങ്ങനൊര് കൊഴപ്പാ ഷെ ഇപ്പളും ഞാൻ തയ്ക്കണ്ട് ട്ടോ വീട്ട്ന്ന് തയ്ക്കും ഇവ്ടെ അട്തൊക്കള്ളോല് കൊണ്ടന്നെന്നാലൊക്കെ തയ്ചൊട്ക്കും പിന്നെ ഞാൻ ഇൻക്കും മക്കക്കൊക്കെള്ള ഡ്രസ്സൊകെ ഡിസൈൻ ചെയ്യും അങ്ങനൊക്കെ ചെയ്യും അല്ലാതെ അതൊര് പ്രൊഫ്ഷനായിട്ട് എട്ത്തിട്ടില്ല
സർട്ടിഫിക്കറ്റ് ഇണ്ടോ
ആഹ് സർട്ടിഫിക്കറ്റ് ഇണ്ട്
ഇങ്ങക്ക് പൊറത്ത് തൊടങ്ങിയൂടെ
ആഹ് അക്കെ ഇതന്നെ ആഹ് ചെറെ അന്നൊക്കെ ചെറിയ മക്കളല്ലേ ഇട്ടും വയ്യ കൊണ്ടും വയ്യാ പറഞ്ഞ മാതിരി ഇഞ്ഞിപ്പോക്കെ വാണങ്കി നോക്കൊക്കെ ചെയ്യാം പിന്നെ ഇപ്പൊ ഒന്നാമത് എന്താറിയൊ ഒക്കെ റെഡിമെയ്ഡ് വര്ണോണ്ട് അടിക്കല് കൊറവല്ലെ ഇപ്പൊ
അടിക്കല് ആഹ് അതന്നെ കൊറവാണ്
കൊറവാണ് ഇപ്പൊ പീടിയക്കാരന്നെ പറയണേക്കെ ഈ യൂണിഫോം ആയതുകൊണ്ട് ഇപ്പം അത് റെഡിമെയഡ് കിട്ടാത്തോണ്ട് ഇപ്പൊ ഈ സീസണില് കൊറച്ച് തയ്ക്കാൻ കിട്ടും
ആഹ് എടി അല്ലാ ഇപ്പ ഇപ്പൊ വല്യ കുട്ട്യാളെ യൂണിഫോമൊക്കെയ് വല്യ കുട്ടികളെ യൂണിഫോമൊക്കെ ഓൽ ക്കോലെ പിന്നെ മോഡല് അടുപ്പിച്ചല്ലേ വല്യ പാന്റൊക്കെ ആക്കിയാട്ട്
ഉം
അപ്പൊ അതൊന്നും പൊറത്ത്ന്ന് കടയിൽന്ന് കിട്ടൂല
ആഹ് അതാണ് ഉം പിന്നെ ആണേ ഇവിടെക്കെ അടുത്ത് എല്ലാ വീടുകളിലും മെഷീനാ ഇപ്പൊക്കെ ഒന്ന് ചവിട്ടിപ്പടിച്ച ഇന്നിട്ട് മെഷീൻ വാങ്ങ അതല്ലേ ഇപ്പൊക്കെ അവനാൻ തന്നെ സ്വയം ചെയ്യ ആദ്യോക്കെ അർഞ്ഞ നല്ലോ അടിക്കാൻ കിട്ടലിണ്ടയ്നിം ഇപ്പൊക്കെ അർഞാല്
എത്ര ഫീസ് വര്ണേ
ഇബടെക്കെ ഞങ്ങളവിടെക്കെ ഇപ്പൊ ഓഫറുണ്ട് കൊറെ സ്ഥലത്തെയ് ഒര് ഒരു വർഷം പഠിക്കാനായിരണ്ട്
ഇൻക്ക് ഇന്റെ മോളെ പഠിപ്പിച്ചണം ന്ന്ണ്ട് ഇൻക്ക് പിന്നെ സ്കൂ പൂട്ട്ണ ടൈമിലേ മോളെ പഠിപ്പിച്ചണംന്നുണ്ട് അറിയ
ആഹ് ആഹ് അഞ്ഞൂറ് ആയിരം ഒക്കെ ഉള്ള സ്ഥലണ്ട്
ആഹ് അത് ഓൺലൈനിൽ കണ്ടൊരു മനസ്സിലാണല്ലേ
ആഹ് അ പോയി പഠിക്കണുണ്ട് ഓൺലൈനിൽ പഠിക്കണുണ്ട് രണ്ടും ഉണ്ട്
പോയി പഠിക്കണാകുമ്പോ വേ ശരിക്ക്‌ ചെയ്യാ
കയ്യും അവര് മുന്നേ തന്നെ ചെയ്യുമ്പോ തെറ്റുകളൊക്കെ അപ്പ തന്നെ തിരുത്തി നമ്മക്ക് അപ്പ തന്നെ റെഡി ആക്ക ഓൺലൈൻ ആകുമ്പോ പിന്നെ നമ്മള് ചോയ്ക്കാൻ മടിച്ചിട്ട് അങ്ങനെ നിക്കും
ആഹ് അതന്നെ അത് ഞമ്മളൊക്കെഏതായാലും ഇങ്ങനെ ആയി ഇനി മക്കളെങ്കിലൊക്കെ പഠിച്ചൊരു നെലേല്
ആഹ് അതന്നെ പിന്നെ കൊറെയൊക്കെ എന്താ അറിയോ അയ്നോടൊരു പാഷൻ വാണം ഏത് ഇതായാലോയ് അതിനോടൊരു നമുക്കൊരു
ഞ ആ ഞമ്മക്കുണ്ടായിട്ട്ല്ല ഓൽക്കൊരു താല്പര്യം വാണം
ആഹ് അതെ താല്പര്യം ഇല്ലാഞ്ഞാൽ നടക്കൂല
ആഹ് നട്ക്കൂല ഞാൻ എസ് എസ് എൽ സി ഞാറീണേ മറ്റേ എൻ ടി സ മറ്റേ നഴ്സറി ടീച്ചർ കോഴ്സ് എടുത്തീനിം
ഏഹ് പി പി ടി സി സോ
ആഹ് പി പി അല്ല എൻ സി എൻ ടി ടി സി
ആഹ് ആഹ്
ആഹ് പ്രൈമറി മാത്രല്ലേ
ആഹ് അതെ അതെ ആഹ്
ആഹ് അത് ഫുള്ള അത് ഏഴു മാസം പഠിച്ചൊള്ളൂ അപ്പൊത്ത് കല്യാണം ഉണ്ടായപ്പം പിന്നെ പോണ്ടാർ ഞ്‌ അങ്ങനെ നിർ ത്തി അന്നന്നുപ്പം നമ്മക്ക് കഥ ഇല്ലല്ലോ ക്ക അത് കേട്ട് നിർ ത്തി ഏഹ് അന്നൊക്കെ മുന്നേ അതൊക്കെ പഠിച്ച് ഫുള്ളാക്കിയാണെങ്കി ഇപ്പൊ പറ വിചാരിച്ച ഒരു കാര്യയിന്
ആഹ് അതന്നെ അതിപ്പം ഇങ്ങക്ക് ട്യൂഷന് ഓൺലൈനില് ട്യൂഷന് എടുത്തൂടെ
ട്യൂഷൻ എടുക്കാന് കഴിയും പക്ഷെ ഇപ്പൊ ഞാനീ ഓൺലൈൻ ആയിട്ട് എല്ലോടത്തും ഈ ബിസ് സ്ഥാപനല്ലേ ഓൺലൈൻന്റെ അത് ഞമ്മള ആ ഇപ്പ മ്മളായിട്ട് വെക്കുമോ
കുട്ടികൾറണ്ടാവുമോ ഒരാക്ക് ഇത്ര കുട്ടികൾ പറഞ്ഞാൽങ്ങനെ കിട്ടുല്ലോ
ചെയ്തന്ക്ഷെത് പിന്നെ ഓല് പറഞ്ഞി നമ്മൾ എന്തോരു അഡ്മിഷൻ കൊണ്ടോയ് എടോക്കണംന്ന അവ ഞാന്
ആ അങ്ങനെണ്ട് അമ്മള് അഡ്മിഷൻ കൊടുക്കണം ഇത്ര കുട്ടികള് അഡ്മിഷൻ കൊടുത്താല് ന്ന്ള്ള അങ്ങനെണ്ട് ഇവിടെ ഇന്റട്ത്ത് ഒരു ആളങ്ങനെ ചെയ്യണ്ട്
ആഹ പിന്നെ കുട്ടികളൊന്നും കിട്ട മൂന്ന് കുട്ടിളെ ഞാൻ എൽപ്പിച്ചോട്ത്തിച്ചെടുത്തീന പിന്നെ ഞൻ വെണ്ടിന നിർത്തി
ഏഹ് എന്തേലുമൊക്കെ തൊഴില് വെണം
ആഹ തല് ഞാനോ അറിയണ്ടോ ഒരു സ്വ സ്വയം വരുമാനം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന് രക്ഷയള്ളു
ഉം
നാലെ എന്ന ആയിക്കോട്ടെട്ടോ
ആഹ്